എന്തകൊ വർ മൂത്തമ്മാ
എന്തൊക്കെ നല്ല വർത്താനം.
നല്ല വർത്താനം മഴ ഇല്ലേ
ആഹ് മഴണ്ട്
ആഹ് ഇവെട്ക്കും മഴന്നെ ആണ്
ആഹ് ഓലോട് അയുട്ന്ന് ഓഹ് കാ ന്താട്ടെല്ലെ എടി ഒച്ഛണ്ടാക്കെല്ലെ റിജെക്ട് ആവും
വീട്ട്ൽ എന്തൊക്കെ പിന്നെ ഒക്കെ എല്ലാരും ഒക്കെ വന്നോ?
മിന്നാ ട്യൂഷെൻ പോയ്‌ക്ക്ണ് മുത്തുമോള് ഇൺ ത്താ അയുടെ ഓൾ ജീഫെന്റെ എട്ത്ത്ക്ക് പോയിക്ക്ണ് മിൻ താനു ഇണ്ട് അയുടെ മിറ്റെത്ത്
ഏഹ് ഇന്ന് വാലവാടി അങ്കെൽവാടിക്ക് പോയിന്ന്ല്ലെ?
ആഹ് വാലവാടിക്ക് പോയ്‌നു
ഏഹ് ഇവിടെ ഇപ്പോ വിര്ന്നാര് ഇണ്ടായ്നു അപ്പ ഓലൊക്കെ ഇപ്പ പോയിറ്റൊള്ളു
ആര് വിര്ന്നാര്?
അമ്മായിട്ടും ഇണ്ടായിനു. പിന്നെ ഇമ്മ വന്നിനു. ഏഹ് ഏഹ്
ഏഹ്
ഇജ് ചോറ് വെൾമ്പ് ഇബെട്ത്തെ ഇമ്മ വന്നിനു പിന്നെ കൊറെ ആയി വന്ന്ട്ട് അപ്പ വന്നിനു
എന്തെയ് തെറ്റ് മ് മത്തെക്ക്മാർ
മാറി തോണു അമ്മായിക്ക് മന്ന ഇപ്പം ഇങ്ങെട്ട് വന്നിനു പിന്നെ ഫിലുത്താ ഓക്ക് ജെ ആറ് സി കിട്ടിക്ക്ണല്ലോ അപ്പൊ പിന്നെ അയ്ന്റെ ക്ക് അഹ് പർണു ഇഞ്ഞ് സീല ഇട്ക്കെണം അട്ച്ചെണം
ഏഹ്
അപ്പ ഓൾ ജെ ആറ് സിക്ക് കൂടിനു അപ്പ ഇഞ്ഞ്
മറ്റെ ഇത് ഇത് അർണോ എൽ എസ് എസിന്റെ
ഇല്ല അയിന്റെ അറ്ഞ്ഞ്ട്ട് ഇല്ല.
ഏഹ് ആദോ വേ സ്കൂൾക്ക് പോയിട്ട് മടി ഒന്നും ഇല്ലല്ലോ
ടി ഒന്നും ഇല്ല ഓന് എയ്താം വെയ്ക്ക്ണ് ഇല്ല. ഓന് ഇൻക്ക് ഇപ്പം ഇന്നെലിം ഇന്നെലിം ഒക്കെ എയ്തിച്ചു ഓനും മറ്റോനും വർത്താനം പർൺട്ട് സിലേറ്റ് ഇട്ക്കൂലാ ടീച്ചെറ് വുൾ ച്ച് കാണ്ട് ഇഞ്ഞ് ബുക്ക് ഇട്ക്കാൻ പർണാ ബുക്ക് ഇട്ക്കുലാവർ ത്താൻത്തിൽ ഇങ്ങനെ കൂടി നിക്കാണ് ഓല്. അപ്പോ ഓളോട് പർണീനു സ്കൂൾന്ന് പർണീനു മറ്റോളോട് ടീച്ചെറ് ഇങ്ങനെ പറിണെ കേ ക്ക്ണ് ഇല്ലാ. രണ്ടാളും ഇന്നാ ക്ലാസ്സ് മാറ്റിയിര്താ മതിന്ന് പർൺക്ക്ണു.
ആഹ് രണ്ടാളിം വേറെ വേറെ ക്ലാസിൽ ഇര്
ഉം ഇര്ത്തെണ്ടി വെരും അല്ലാതെ സെരിയാവ്ണ് ഇല്ല ഓല്. ഓല് വർത്താൻത്ത്ന് ഇങ്ങനെ കൂടെന്നെയാണ് വർത്താനം പറിയാണ്. ക്ലാസ് ശ്രദ്ധിച്ച്ണ് ഇല്ലാ അങ്ങനെയൊക്കെ പർണു അപ്പോ കൊറെ ഇന്ന് പർണിനു പിന്നെ സെമി പിന്നെ ഓ ഇഞ്ഞ് വർത്താനം പർണാ ഇങ്ങളെ രണ്ടാളിം ക്ലാസ് മാറ്റുംന്നൊക്കെ പർണിനു എന്തും പർൺ ട്ട് എന്താ ഓൽ കേക്കണ്ടെ? ഇഞ്ഞ് വേം എഴ്തിച്ചാലും എഴ്തൂലാ. പിന്നെ ഡ്രസ്സ് ഇട്ക്കാനൊക്കെ എന്നാ പോണെത്.
ഡ്രസ്സ് ഇട്ക്കാന് അഫി വിൾച്ചീനു ശനി ആഴ്ച്ച പോകാന്നൊക്കെ പർണ്.
ആഹ് ഓൻക്ക് അയുടെ ആണ് പണി. ഇന്ന് സ്കൂൾന്ന് കണ്ടിനു ഒലെ. അയുടെ സ്കൂൾലാണ് പണി. അയുടെ സ്ക്കൂളാണ് പണി. അപ്പോ മറ്റേ ഇത് ഇട്ക്കാം പോണംന്നൊക്കെ പർൺക്ക്ണ് പർണു. ഡേറ്റ് ഡേക്കെറെയ് ആ ഡേറ്റ് ഇതാക്ക്ണെത് മറ്റെ ഇത് ഇട്ക്കാം പോണം ഓളെ കൈ പുട്ച്ച് ഫോട്ടം വെച്ച് കാണ്ടെയ് മറ്റെ ഇതാക്കാന്. ഡേറ്റ് സേവ് ദ ഡേറ്റ് അപ്പോ ലിനിനോട് ഇങ്ങനെ പോര് ണിനു ഇജും പോര്നോന്നൊക്കെ ചോയ്ച്ചു.
ഏഹ് അയ് ഫോട്ടം വെച്ച്കാണ്ടൊക്കെ ഇണ്ടാക്ക്ണോ.
ഓ അതൊക്കെ ഓൻ ഫോട്ടം വെച്ച്കാണ്ട് ഇണ്ടാക്കണം ന്നൊക്ക പറയ്ന്ന്ണ്ട് ഓന് അപ്പോ
അതൊന്നും അത് മു ത്തുമോള് പറഞ്ഞ് ഇനി അമ്മക്ക് ഇങ്ങനെ ഒരു ഇത് സേവ് ദ ഡേറ്റ് ആക്കിക്കാണ്ട് ഇണ്ടാക്കിയ
ആഹ് അങ്ങനെണ്ടാക്കിയ മതിയല്ലോ. അപ്പോ ഓരോ ഓല് ഇന്ന് ആടെ കൊറെ വർത്താനം പറഞ്ഞീനു പറഞ്ഞു. ഇന്ന ഇന്നലെ ഇല്ലേനു തോന്ന്ണ് മിഞ്ഞാന്ന് ഇണ്ടായിനു. മുട്ടായി വാങ്ങാൻ പത്തുറുപ്യ ഒക്കെ കൊടുത്തീനു പറഞ്ഞു ഫിലുനും. ഓക്കെ ഓക്കെ ആഹ് സെമീൻ കണ്ടീനു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞു അറഞ്ഞു.
ഏഹ് അന്നിട്ട് പിന്നെ ലിനോ. ഏഹ് ഉം പേര് പറയണ്ട.
ആഹ്.
ഹ പിന്നെ റി പിന്നെ എന്തൊക്കെയാ ഡ്രസ്സ് എങ്ങൻത്ത എടുക്കണ്ടതാവലെ. എങ്ങൻത്തെ കളറ എങ്ങൻത്തെ ഒക്കെ എടുക്കണ്ടാവ.
അട്ത്ത ശനിയാഴ്ച്ച പോണ്ടി വരും. കാ രണം ഇനിപ്പ എടുത്തിട്ട് ചാ റെഡി മെയ്ഡ് എടുക്കാണെങ്കിൽ പിന്നെ കൊഴപ്പൊന്നുല്ല ഇന്ന പിന്നെ ഷേപ്പാ ക്കിയ മതി. എട്ക്കണ എടുക്കാണെങ്കി ഇനി അടിച്ചണെങ്കിൽ ഒരീസം കൊണ്ട് അടി സം കൊണ്ടൊക്കെ അടിച്ചൂലെ കേക്കത്തിൾക്ക് കൊടുക്കാണെങ്കില്?
ആഹ്.
ഓല് പറയണതില് അടിച്ചും.
തെങ്ങനേലും ഒക്കെ. ആഹ് അതിപ്പോ പിന്നിം ഇണ്ടാവലോ പത്ത് പന്ത് പതിനഞ്ചീസം പതിനാറീസം ഒക്കെല്ലേ.
ക്കെല്ലേ. റോസ്ന്നല്ലേ പറഞ്ഞീനത്. ആഹ് പോര്ണ് ണ്ട് ഇന്ന് ഇമ്മ വന്നപ്പോ ചോയിച്ചീ നു. ഇങ്ങക്ക് ഡ്രസ്സ് ഒക്കെ വാണം ല്ലേ ഏതാ കളർന്നൊക്കെ ചോയ്ച്ചീനു. അപ്പം ഇഞി പ്പോ ഇനി അയിനും അയിനും പൈസ ഇണ്ടാ ക്കണ്ടൊക്കെ ചോദിച്ചി ഇവലോട് ചോദിച്ചിന്നുട്ടോ ഞാങ്ങനെ പറഞ്ഞീനു. ശനിയാഴ്ച്ചാന്ന് ഡ്രസ്സ് എടുക്കാൻ പോണത് അപ്പൊ ചോയിച്ചു എല്ലാരും പോണുണ്ടോ ചോയിച്ചു. എന്താറിയില്ല പോണം ന്ന് കരുതിയിക്കണ് അപ്പൊ നീ ഇവലെ ഇവിടെ കൊ ണ്ടോണ്ടല്ലോ ഇവിടെ നിത്തിയാ പോരെ അപ്പൊ പറഞ്ഞു ഓല് ഇവിടെ നിക്കൊന്നില്ല ഓല് നോലോൾച്ചും പറഞ്ഞു. അപ്പൊ പിന്നെ ഓലോട് ഇങ്ങനെ ചോയിച്ചീനു ഇനി ഇപ്പ അയ്നും പൈസ ഇണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞീനു ഏഹ് തെരിയാണെങ്കി ഇപ്പൊ കാര്യായിനു ഇഞി അയിനും പൈസ ഉണ്ടാക്കണ്ടെ ക്കെ പറഞീന്നു ഓലോട് എന്നാ പിന്നെ തെരിയാണെങ്കിലൊക്കെ സുഖേനെ അറിയ.
അതന്നെ. കൊറച്ചെന്തേലും കൊറച്ചതെരം തന്ന അക്ക അങ്ങനെ തെന്നെ എന്തേലും ഇതിന്
ആഹ് ഇതീന്ന് കൊറച്ച് കിട്ടാണെങ്കില് അവും കൈച്ചിലായിന്.
പച്ചക്കെന്തേലും ഇന്നത്തോടെ പിന്നെന്താച്ച
വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
നല്ലത്.
രി
പിന്നേ ഇങ്ങള് റംബൂട്ടാനൊക്കെ കഴിഞ്ഞോ?
ആഹ് റംമ്പുട്ടാനൊക്കെ കഴിഞ്ഞു. ഒക്കെ പിന്നെ ആ അടുത്തിട്ട് പിന്നെ ഒക്കെ പോ വവ്വലാള് വന്ന് കാണ്ട് ഒക്കെ കൊത്തിച്ചടിച്ചേനു.
മേലത്തെ കിട്ടുണ്ടാവുലല്ലേ?
ത കിട്ടൂലല്ലോ അത് വാർപ്പിന്റെ മോള് കാര്യാലും കുറൊക്കെ പച്ച് ഒക്കെ ഇന്താക്കി പിന്നെ അടക്ക ണ്ടൈയിന് അയിന് കറുതൊക്കെ ചീഞ്ഞ്ങ്ങാണ്ട് ചാടി കേടന്ന് പോയി. അ കിട്ടൂലേ വാർപ്പിന്റെ മേലക്കരിയാലും കിട്ടൂല
ഉം ഇനി മധുരല്ലയിക്കുന്ന് ഇപ്പല്ലേ മഴയ്തിട്ട്
ഇപ്പൊ മതൊര ല്ല അതായിട്ട് പിന്നെ അടക്കപയം ഉണ്ടായിക്കാണയിമ്മ രണ്ട് മൂന്ന നാലൊണ്ണേക്കെ ഉണ്ടായിക്ണ്
ഉം വൽതാ
ഇപ്പൊ വലുതണില്ല ആദ്യം നല്ല വൽ വലിപ്പം ഉണ്ടായിന്നു
പെയിന്റോടുത്താണ്ടോ പെര ആഹ് ഒരു കളർ ഒരു രസ
ഉം രസോല്ല ഒരു അഫിന്റെ റൂ റൂമത്ത ഒരു രസല്ല
ഒരു ചൊറുകൂല്ല ഞാൻ പറഞ്ഞു ച്ച് പറ്റിട്ടെന്നെല്ല ഒരു റൂം കോളാക്കീക്കാ
കൊളാക്കികന്നൊ
എന്തോരു ചൊറുക്കില് കൊടുക്കാൻ പറ്റും
പ്പോ
വൈറ്റ് ങ്ങൾ പറഞ്ഞോ ന്നിട്ട് ചൊർക്കില്ല
ഞാൻ പറഞ്ഞട്ടൊന്നുല്ല ഇഞ് പറഞ്ഞന്തേലും ആവുന്നർത്തി ഞാൻ ചൊർക്കില്ലന്ന പറഞ്ഞട്ടില്ല ലിനോട് ഇങ്ങനെ പറഞ്ഞു രസല്ല കോള ലിനു
ഒരു ചോർക്കൂല മുത്തുമോളും പറയണ്ട് ഒരു രസോല്ല
ന്നാ ല്ലാരോടും ചോയിച്ച്ങ്ങാണ്ട അടിച്ചാ മതീനു ന്നാ പിന്നെ രസണ്ടങ്കി പറഞ്ഞാ മതിന്ന് കൊളാക്കാനായിട്ട് അർച്ച
പിന്നെ വേറെന്തൊക്കെ ആഹ് രസന്ത കാ ടിചമതീർന്നു
അതേന ചോയിച്ചൂല്ല ഓ ഓര ഓ അത് റൂമിന്റെ ഒരു വെറ്റ് ഒക്കെ കൊടുത്തക്കണം എന്തോ ഒരു
വൈറ്റ് നല്ല രസം ഇണ്ടായിന വൈറ്റ് ഒക്കെ കൊട്ട ഇത് രണ്ട് കളറ് കൂടിയാണ്ടല്ലേ - ക്കുന്നത് ഒരു നീലി പിന്നെപ്പേതാ ചോപ്പോ റോസോ
അങ്ങനത്തെ കളർ കുടിയാണ്ട കൊടുത്തക്കുണുന്ന് തോന്നന്ന്
ഇനി അയിന്റെ മേലെക്കൂടെ വെള്ള അല്ലെങ്കി അയ് കൂടെ വെള്ള കൊടുത്ത് കൂട്ടിയാലും കൂടി പറ്റീനി
ഉം വെള്ള കൂട്ടിയാ കൂടിം പറ്റീനി ഇനിപ്പോ കാക്കു പോണന്നുള്ള കാണ ആഹ് ജ
ഓര്ടുത്ത് അടിച്ചതല്ലേ
ആം
അതിപ്പ ഇനി എന്താ എന്ത പറഞ്ഞട്ട്പ്പ കാര്യല്ലല്ലോ ഇനിപ്പോ മാറ്റി അട്ച്ചാൻ പറ്റൂലല്ലോ ഗ്രില്ലടിച്ചാവല്ലേ ഗ്രില്ലൊക്കെ അടിച്ചാവല്ലേ
ആ ഇപ്പൊ അടച്ചിണ്ടാവ അടുക്കള എന്തൊക്കെ അടിച്ച
ആഹ് പിന്നെ അടിന്റെ ഒക്കെ അടിപ്പണിയൊക്കെ കഴിഞ്ഞാവോ അത്
ആഹ് അതൊക്കെ കഴിഞ്ഞു അടിപ്പണിയൊക്കെ കഴിഞ്ഞു പറഞ്ഞല്ലോ ഉം ശെഹ്
ആഹ് ആ ചോയിച്ചിനും കൊറച്ച് നേര
സനുവിന്റെ വർത്താ കുട്ടിന്റെ വർത്താനൊക്കറിഞ്ഞില്ലേ കുട്ടിന്റെ അത് അങ്ങനെ ഇങ്ങനെ
മാറ്റീന്ന് പറഞ്ഞു ആ പ്രസ- അറിഞ്ഞു പെൺകുട്ടിയാണ്‌ പറഞ്ഞു അപ്പമ്മ വിൾച്ച ഇപ്പോടെ ഇമ്മ ഇണ്ടേയിനു പിന്നെ മ്മപ്പും മരിച്ചു പിന്നെ വർത്താന പറയാ ഞാനീ വുളിച്ചണീന്റെ എടേൽ - പോയനി അടുത്തന്തേലും പ്രശ്നം ഇണ്ടാവും കരുതി പിന്നെ
ആഹ് ആ അത് വന്നിട്ട് എയ്താനും വായിചാനും വ ക്കണൊക്കണ്ടോ
എയ്താൻ വായിച്ചാനൊക്കെ വയ്ക്ക്ണ് ണ്ട് അയ്നിപ്പൊ പ്രശ്നം രണ്ടാൾ പോയി ക്ലാസ്സിലാണ്ട് ഇപ്പൊ ഞാന് അങ്ങന അറിഞ്ഞീല്ലേനി അല്ല ഇപ്പ ഞാനോല മാറ്റിയിര്ത്താൻ പറഞ്ഞീ ഇനിയിപ്പ മാറ്റാനും പറ്റ ണ്ടാവില്ല കാരണം ഐഡന്റി കാർഡൊക്കെ ഓരെക്കെ പേരും ക്ലാസ്സോക്കെ ഒന്നാക്കില്ലേ
ആ മാറ്റിയാ മതിയേനി അങ്ങനെത്തന്നെ കാട്ടലേ ഓലേ രണ്ടാ
ആ അതിപ്പോ ടീച്ചർ ഇപ്പോ ഇപ്പോള് പോയി ചോദിച്ചോ പൈസോട്ക്കാൻ മാണ്ടി പോയിനു മറ്റേ ഫീസ് യൂണിഫോമിന്റെ പീസ് അപ്പൊ യൂണിഫോം കിട്ടിയേ രണ്ടൂട്ടം കിട്ടി എണ്ണൂറുപ്യായി ഫീസ് പലിശ ഫി അ യുണിഫോമിന്റെ പീസ് പിന്നെ വണ്ടി പീസും കൊടുത്ത ത്ത്‌ അതഞ്ഞൂറുപ്യ ഒരു മാസത്തിന് അഞ്ഞൂറുപ്യ ആ ആതൂന് ആഹ പിന്നെ ഇസ്കൂളില് മൊത്തത്തില് ഒരു കൊല്ലത്തിന് രണ്ടായിര്ത്തി അറനൂറുപ്യ
ഉം
അത് നമ്മക്ക് ഇങ്ങനെ മാസോ അല്ലെങ്കി ആഴ്ച്ചയിലോ ഒരു കൊല്ലം ആ ഒരു കൊല്ലത്തിന്
ആഹ അത് മതി ഞങ്ങൾ ഇവിടെ അത്രൊന്നുംല്ല
ആഹ് അപ്പ അത് അത് മാത്രം കൊടുത്തിട്ടില്ല യൂണിഫോമിന്റെ പ്പോളാ കൊടുത്തിണത് അപ്പൊ ഓളോട് ടീച്ചർ പറയാണ് കുട്ടിനെ മ്മാടോന്ന് ശ്രദ്ധിക്കാ പറിയോണ്ട് ഓല് - എത്ര ടിച്ചർ പറഞ്ഞിട്ടും കേൾക്കണില്ല ഓലങ്ങട്ടും ഇങ്ങട്ടും വർത്താനം പറിയാണ് മ മറ്റെ ബനുംണ്ട് നമ്മള മുത്ത മുത്താപ്പാന്റെ ഓനും ഇണ്ട് പറഞ്ഞ കേക്കൂല
ആഹ
അങ്ങനെന്നൊക്കെ പറഞ്ഞ് ടീച്ചർക്ക് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോ ടീച്ചർ പറഞ്ഞു അങ്ങനെല്ല ഞാൻ പറഞ്ഞത് അവരെ മാറ്റിയരുത്തുമ്പോ അവര് കരയയാണ് പിന്നെപ്പൊന്താകാട്ട്ണ് കുട്ടിയേളല്ലേോനിലോൽപ്പിച്ചാൻ പറ്റൂലല്ലോന്നൊക്കെ പറനോ ഏതാലും ഇഞ്ഞിങ്ങനെതന്നെ ആണെങ്കി പ്പറത്തെ ക്ലാസിക്കിരുത്താം പറയണം ആഹ്
ന്നാ പിന്നെന്തൊക്കെ സെമിക്ക് പണി പണിയൊന്നില്ലേ പണിയൊന്നുംല്ലേ പണില്ലേ
ഇപ്പ രണ്ടീസായിട്ടില്ല ഇന്നുന്നലെ മിഞാനൊന്നുംല്ല ആഹ് യിറ്റങ്ങള് വുള്ച്ചുമ്പോ പോകും ഐഡിക്കാര് അപ്പഴ്യോള്ളൂ ന്നായിക്കോട്ടന്ന ശേരി
ആഹ് ന്നയിക്കോട്ടെ എന്നാ ശരി എന്നാ പിന്നെടുക്കാം ഉം ന്നയിക്കോട്ടെ വെച്ചോ